ഹലോ കേക്കാമോ ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് ആഹ് എടി ഞാ വിളിച്ചതേ
ആഹ്
ഞാൻ വിചാ ഞാൻ വിചാര്ച്ച നമുക്ക് ഒരു ദിവസം ലുലൂല് പോകാം ന്ന് ഈ ഞായറാഴ്ച വ
എന്ന് പോണം
ഈ സൺഡേ
എന്നാടി ഓഹ് സൺഡേ
സൺഡേ
ആഹ് സൺഡേ
പോയാലോ
ആഹ് നമുക്ക് നോക്കാം പ്ലാനിടാം
ആഹ് അതാ ഞാൻ ചോയ്ച്ചേ ഞ നീ ഇപ്പൊ സമ്മതിക്കാണെങ്കി നീ ഞാൻ പിന്നെ സീനത്തേനെ വിളിക്കാം. ഫോണൊട്ക്ക് ന്നാൾക്ക് ഒരൂസം ഞങ്ങള് മറ്റേ ഒരൂസം ഞങ്ങള് മാക്സില് പോയാര്ന്നു ട്ടാ അപ്പൊ ബീനച്ച എന്നോട് ഇങ്ങനെ പറഞ്ഞ്‌ നമു ക്ക് ഒരൂസം ഇങ്ങനെ സുഡിയോല് പോണംന്നർഞ്ഞ്‌ ഇങ്ങനെ പാന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എനിക്കൊരു പാന്റ് വാങ്ങണം ന്ന്
ആഹ്
അപ്പൊ അവൾക്ക് ഇങ്ങനെ പാന്റും ഡ്രസ്സൊക്കെല്ലാം വാങ്ങാനുണ്ട് അപ്പൊ ഇങ്ങനെ പോണംന്ന് അവളെ അവളും എന്നോട് പറഞ്ഞ്‌
ഓഹ്
ഞാനും കരുതി പോയിട്ട് വരാം ന്ന് അ അതാമ്പം നമുക്ക് ലുല് അതാമ്പ ലുലുല് പോമ്പോ നമുക്ക് അവിടെന്ന് ആ എന്തുവാ സുടിയോല് ക്കേറി പർച്ചേസും ചെയ്ത് കൊർച്ച് കറങ്ങി അവിടെ ഇപ്പ എന്തോ ഓ ഫറടക്കുവാ എന്ത് സാനട്ത്താലും ഫിഫ്റ്റി പേസന്റേജ് ഓഫറടക്കുവാ
അഹ് ഓഹ് ഓഹ്
അപ്പൊ ചോക്ലേറ്റ്സും സ്നാക്സും ഒക്കെ നമുക്ക് ആ റേറ്റിന് കിട്ടും കഴിക്കാൻ
ഓഹ് ഓഹ്
പ്പ മ്മക്ക് പ്പ മ്മക്ക് ഹോസ്റ്റലിലേക്കുള്ള സാനങ്ങളൊക്കെ വാങ്ങായിരുന്നല്ലോ
ആഹ് എന്നാ നീരജേടത്തിയോട് ചോയി
ആഹ് ചോയ്ക്കാം അപ്പൊ നീ ഒരു സമയംക്കെ പറയ് എങ്ങനെ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നേന്ന് പറഞ്ഞാ എനിക്ക് അവളോട് അതുപോലെ പറയായിര്ന്നു
നമക്ക് ഒരു ഒമ്പത് പത്ത് മണി ക്ക്യ് ഇവട്ന്നെറങ്ങിയാ മതിയൊ? അല്ലല്ലേ വേണ്ടല്ലേ അയിന് മുമ്പേ വേണോ.
ആഹ് ഒമ്പത് മണിയൊക്കെ കഴിയുമ്പം ഇറങ്ങിയാ മതി. ആ സമയൊക്കെ ആവുമ്പഴല്ലേ അവടെ ഓപ്പണാവൊള്ളൂ.
ആഹ്. അപ്പ ഇവിട്ന്ന് പെതുക്കെ ഇറങ്ങി അങ്ങെ ട്ടുന്ന രീതിക്ക് നമുക്ക് എറങ്ങാം. എല്ലാവർടേയും സൗകര്യത്തിനനുസരിച്ച്.
ആഹ് നമുക്ക് പ്രിയദർശിനീല് പോവാ.
ആഹ് അത് മതി.
എന്നിട്ട് നമുക്ക് ലുലൂല് അവിടെ ചെന്ന് എറങ്ങീട്ട് നമുക്ക് അവിടെന്നന്നെ ഫുഡും കഴിക്കാ, ഫുഡ് കോർട്ട്ന്ന്.
ആഹ് ആഹ്
ഫുഡും കഴിച്ച്, അവിടന്നെന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട്, നമുക്ക് സാനങ്ങളു ഒക്കെ വാങ്ങി കൊറച്ചേരം കറങ്ങി അങ്ങനെ ആ സമയം കളായാം. ആദിത്യേനേം അനുഷ്യനും ആഹ് ആദിത്യേനെ അനശ്വരനെം കൂടെ വിളിച്ച് നോക്കായിരുന്നല്ലേ.
ആഹ് വരുന്ന് വരുവായിരിക്കും അല്ലേ.
പറഞ്ഞാലെ വരൂ.
ആഹ് ചോയിച്ചോക്ക് അവള് വരുവായിരിക്കും.
ആഹ്
സമയം ഉണ്ടെങ്കി വരും.
ആണല്ലേ
അതെ. വേറാരെയും വിളിക്ണില്ലല്ലോ.
വേറെ ആരും, വേറെ ആര് ആവണി വരുവോ?
ആവണി ആവണി വീട്ടി വരുവോന്ന് ചോയിച്ചാ അത് ചോയിച്ചാല്ലേ അറിയു.
ആണോ.
അവൾ അങ്ങനെ എപ്പഴൊന്നും പോകുന്നില്ല, നമ്മൾ കാണുന്നില്ലല്ലോ.
അതാണ് എനിക്ക് അറിയാൻ വയ്യാത്ത, അതാ ഞാൻ ചോയിച്ച അവള് പോവോ. ആഹ് അവളോട് ചോയിക്കാം നമുക്ക് വരുന്നോന്ന്.
ആഹ് ചോയ്ച്ചു
വരുവാണെങ്കി അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും പോണോ ലുലൂല് പോയിട്ട് മ്യൂസിയത്തിലോ സൂലോ എന്തെങ്കിലും. നീ സൂവില് പോയിട്ടുണ്ടോ ഇവിടത്തെ?
ഞാൻ സൂ വില് പണ്ട് പോയിട്ടുണ്ട് ഒരു ഒരു തവണ.
ആഹ് നീ അപ്പൊ ഇപ്പൊ പോയിട്ടില്ല അവിടെ സൂ വില് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
ഇല്ലില്ല. ഞാൻ പണ്ട് പോയതേ ഉള്ളൂ, പിന്നെ പോയിട്ടില്ല.
ഉം അവിടെ ഇപ്പ മറ്റേ ബട്ടർഫ്ലൈയുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ഒരു ഗാർഡൻ പോലെയൊക്കെ സംഭവൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുതിയ പാണ്ടയൊക്കെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
പാണ്ടയോ. ഞാൻ പണ്ട് പോയതാ കൊച്ചിലെ.
ആണോ, എന്നാ നമ്മക്ക് അങ്ങോ ട്ട് വന്ത് അവിടെ പോവായിരുന്നു, എന്നിട്ട്ന്ന് തിരിച്ച് വരുമ്പോ നമുക്ക് ലുലൂല് കേറായിരുന്നു. കാര്യം അവിടെ നമ്മൾ രാവിലെ പോയാ നല്ലതാ. നടക്ക. നമുക്ക് അത്ര വെയില് കൊള്ളണ്ട. നമ്മൾ നേരത്തെ എറങ്ങുവാണെങ്കി നമുക്കവടെ പോയൊര് മ്യൂസി സിയം കണ്ട് നടന്ന് നടക്കുമ്പത്ര വെയിലടിക്കത്തില്ലല്ലോ.
ഓ ഓഹ് മൻസ്സിലായി.
ആഹ് എന്നിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോ ലുലുലെറങ്ങി സാനങ്ങളൊക്കെ വാങ്ങിട്ട് വരായിരുന്നു.
എന്നാ അങ്ങനെ ചെയ്യാ.
ആഹ നീ സു അവിടെ കണ്ടിട്ടില്ലല്ലോ നല്ലതാ അവിടെ ഈ തൊക്കെയുണ്ട്. ആഹ് സിംഹം ഉണ്ടാന്നെനിക്കിപ്പറയത്തില്ല. പക്ഷെ ടൈഗറുണ്ട്. പുലിയുണ്ട്. അതും അയ്ന്റെ കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ രസാ.
ആഹ് ആഹ്.
പിന്നെ ഇപ്പ ഈ ബിയർന് ആ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ണ്ട്. എ സി ഒക്കെ വെച്ചിട്ടുണ്ട വടെ.
അആഹ്.
ആഹ്. ആ കരടിക്ക് ചൂട് ഭയങ്കര പ്രശ്നമാന്ന്. അങ്ങനെ അതില് ന്യൂസിലൊക്കെ ണ്ടായ്ന്നു. അവടെ എ സി ക്കെ വെച്ച് കൊടുത്തന്ന്. കരടി കരടിടെ ആ ഒരു പാർട്ടില്. പിന്നെ പിന്നെ ഫ്രൂട്ട്സൊക്കെ അവർക്ക് തണ്ണിമത്തൻ അങ്ങന ത്തെ സാനങ്ങള് ഫ്രൂട്സൊക്കെയ കൊട്ക്ക്ന്നേ. ചൂടധികം അടിക്കായിരിക്കാൻ.
ഓ ഓഹ്.
അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്തുവാ? പിന്നെവടെ. മാനുംതൊക്കെണ്ട്. പിന്നെ ഹിപ്പൊ പൊട്ടാമസ്ണ്ട്. പിന്നെന്തുവാ? അങ്ങനെ കൊറെ. എന്തുവാടി?
മൊതല മൊതല. ഞങ്ങളന്നോ യപ്പോ അതൊക്കെണ്ട്.
ആഹ് മൊതലെയൊക്കെണ്ട്. ഇപ്പൊ കൊറച്ചൂടെ സാനങ്ങളവടെ വന്നിട്ടുണ്ട്. പിന്നെ വേറൊര് സാനം ഉണ്ട്. ഒരു വലിയ മാനിന്റെ തലൊരു സാനള്ളത് വലിയ കൊമ്പ്ള്ളത്. അയ്ന് വേറൊന്തോര് പേര് പറയും. അതൊക്കെ ണ്ടവടെ. റെയിൻഡിയർ ആണോന്ന് എനിക്കറിയത്തില്ല. ത്തൊരു സാനവാ. ഏകദേശം ആ ഒരു സ്പീഷ്യസില് പെട്ടതാ. പിന്നെന്താ? പിന്നെ ആനകള്ണ്ട്. അങ്ങനെ കൊറെ സാനങ്ങള്. പിന്നെ ഇത്ണ്ട് പർ ത്യേകിച്ച് അടിപൊളി ച്ചാ ഈ സ്നേക്സിന്റെ പല പല വെറൈറ്റി സാനങ്ങളുണ്ട് അവടെ.
ആഹ് ആഹ് അത് അതന്ന് ഞാൻ പോയപ്പോ ഒണ്ടായിര്ന്ന്.
അതിനെക്കാട്ടിപ്പൊ കൊർച്ച് വെറൈറ്റികൾ കൊറച്ചു കൂടി സാനങ്ങള് വന്നിട്ട്ണ്ട്.
ഓഹ്.
പ്പൊ കൊർച്ചൂടത് ഇന്നോവേറ്റെയ്തിട്ട് മാറ്റിയിട്ട്ണ്ടത്. പക്ഷെ കൊറെ നടക്കാന്ണ്ട്. പിന്നെ നമുക്ക് പിന്നെ നമക്കവിടെ എന്തുവാ ഈ ഫുഡ് ഒക്കെ പാടാ. ഇവടെ ചായ പോൽത്തെ എന്തോ കോഫി സെന്റർ മാത്രേ ഉള്ളൂ. ഫുഡൊക്കെ ഭയങ്കര പാടാ. നടന്ന് നമ്മടെ ഊപ്പാടൊര്
ആണോ?
ഉം.
നോക്ക എല്ലാരടത്തും ചോയ്ച്ചോക്ക. അങ്ങനെയെങ്കി നമക്കവടേം കൂടെ പോവാം.
ഉം എല്ലാരട്ത്തും നമുക്കീ പ്ലാൻ ആ പറയാം. അഅ് ബാക്കി നമ്മൾല് ഈ നീ ഒഴിച്ച് ബാക്കി നമ്മളെല്ലാവരും ഇവിടെ ഒള്ളവരായോണ്ട് മിക്കവാറും കണ്ട് കാണാനാണ് വഴി.
അ ആഹ്.
ഈ അടുത്തൊക്കെ പോയിട്ടുണ്ടാവാനാണ് ചാൻസ് കൂടുതല്. പക്ഷെ അമ്മ ക്ക് നല്ല നമുക്ക് നല്ല ടൈം സ്പെൻഡെയ്യാൻ പറ്റും. എല്ലർക്കൂടെ നല്ല രസായിരിക്കും.
ആഹ് അതെല്ലേ
എ എല്ലാരും കൂടെ പോയാലേ രസാവുള്ളൂ
ആഹ് നമ്മക്ക് ചോയ്ച്ചോക്കാ
പിന്നെ വേറാരും വരത്തില്ലല്ലോ
വേറാര്
നി അവര് വേറാരെങ്കിലും വിളിക്കോ
ആഹ് അതറിഞ്ഞൂട
ആഹ്
ഇല്ലായിരിക്കു അല്ലേ
ഇല്ലായിരിക്കും നമുക്കന്ന് വിട്ന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പൂവാ കഴിച്ചിട്ടൊര് ഏഴരൊക്കെ ആവുമ്പോ ഇറങ്ങാം അവള്മാരൊക്കെ ഏഴരക്ക് ആഹ് അവള്മാരൊക്കെ ഏഴരക്ക് എണീക്കുവോ എന്തോ
അത് പ്രത്യേകം പറയാ
ഉം കാലി ഇവിടുന്ന് ഏഴേക്ക് പോയാല നമ്മള ഒരു പത്തര പത്ത് മണിയെങ്കില ആകുമ്പോഴ എ എത്തത്തുള്ളൂ
ഓ അതെല്ലേ
ഉം അല്ലാതെ നമ്മൾ എത്തത്തില്ല
ആഹ് അത് നമുക്ക് പറഞ്ഞ് സെറ്റ് ആക്കാം
ഉം അങ്ങനെ ചെയ്യാലേ അപ്പം
ആഹ് ഉ
പിന്നെ എന്തുവാ പരിപാടിന്ന്
ഓ ഒന്നുല്ല ചുമ്മാനിക്കുന്നു അവിടോ
ഇവിടെ വെറുതെയിരിക്കുവ പക്ഷെ ഇന്ന് ഇരുട്ടേന്ന് തോന്നുന്നില്ല അല്ലേ വെയിലായിട്ട് തന്നെ നിക്കുന്നല്ലേ
ആ ഹ്ആറ് മണി ആറ്മണി കഴിഞ്ഞില്ലേ ആറ് ആ ഏഴ മണിയ ആവന്ന്
അതാ ഞാൻ പറഞ്ഞു ഇന്ന് ഇരിട്ടിയിട്ടില്ല ഇപ്പോഴും നല്ല വെളിച്ചിട്ട് നിൽക്കുന്നു ഇവിടൊക്കെ എന്തൊരു ചൂടാ
ആഹ് ഇവിടെയും
ഇവിടെ ഭയങ്കര ചൂടാ ഇന്ന് രാവിലെ രാവിലെ തൊട്ട് തുടങ്ങി ചൂട ഇതുവരെ ചൂടിന് ഒരു ശമനവും ഉണ്ടായിട്ടില്ല വീട് പഴയത് ആഹ് പഴയതു പോലത്തെ ഇതാവോ എന്തോ ഇനി
പക്ഷെ ഓരോടത്തൊക്കെ ഉരുൾപൊട്ടല
ആഹ് അതാ ഞാനും ന്യൂസൽങ്ങനെ കണ്ടായിരുന്നു
അവിടെ എന്തോ ഭയങ്കര മഴയാന്നോ
അവിടെ ഭയങ്കര മഴയാന്ന് തോന്നുന്നു പക്ഷെ ഇവിടെന്നാ അങ്ങനെ മഴയൊന്നുല്ല ഇവിടെ പൊടുക്കത്ത ചൂട അവിടെയാണെങ്കിൽ മഴയും അവധിയും അങ്ങനെയൊക്കെ പോവുക
ഉം
ഉ
ഇവിടെ വലിയ മഴയണെങ്കിലിൽ ഒരു അവധിയിട്ട്
അതാ ഇവിടെ നല്ല മഴ ആയിരുന്നെങ്കിൽ അവധിയും കി ഇവിടെ അയിന് മഴ പെയ്യുന്നില്ലാ ക്ഷെ ഇനി ഇന്ന് ഇത്ര ചൂടാണെങ്കി രാത്രി വല്ലോം പെയ്യോ എന്തോ
ഉം
രാവിലെ ഇപ്പൊ പെട്ടെന്ന് നേരം വെളുക്കും നേരത്തെയാ ഏഹ് സൂര്യൻ ഉദിക്കുന്നെ
ആഹ് ശരിയാ നമ്മള് പോകുമ്പോ നല്ല വെളിച്ചാ
ആഹ് അങ്ങനത്തെ കാര്യം പിന്നെ എന്തുവാടി പിന്നെ എന്നാ ശരിന്നാ
ആഹ് ശരി